കേൾക്കണില്ലേ
ആ കേൾക്കണ്ട്
ആ എന്തൊക്കെയാ
പിന്നെ എന്താ മക്കൾക്ക് എന്തെങ്കിലും വരുമ്പോ എന്തെങ്കിലും ഉണ്ടാക്കല് സ്നക്കോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കലുണ്ടോ
ആ ഒക്കെ എന്തെങ്കിലോക്കെ ആയിട്ട് പഴയിറ്റോ പഴം കൊണ്ട് എന്തേലുമൊക്കെ ചെയ്യാ അങ്ങനെയൊക്കെ ആയിട്ട് കൊടുക്കും
അതാണ് നല്ലത് അമ്മളെ വീട്ടിലല്ലേലുമെന്തെലുമൊക്കെ ഉണ്ടാക്കണ നല്ലത് പറയാ
ആ പിന്നെ രാവിലത്തെ പലഹാര ചായയുടെ കടിയൊന്നും അവര് കഴിക്കൂലാ അപ്പ എന്തെങ്കിലും ചെറുതായിട്ട് ഇങ്ങനെ ഇണ്ടാക്കി കൊടു
ആ അത ബേക്കറിയാണ് കൂടുതൽ ഇഷ്ടണ്ടാവ്വാ ഇവിടെ വന്നാല് ബേക്കറിയാ ചോദിക്ക ഏതു നേരം ബേക്കറി, ബേക്കറി അധികായിട്ട് കഴിക്കണ ബുദ്ധിമുട്ടല്ലേ
ഉം ബേക്കറി പിന്നെശ് പ്രശ്നം തന്നെയിരുന്നു പിന്നെ വയറ് വേദനയൊക്കെ ആയേ പിന്നെ അതിനോട് പേടിയ
ആ ആ വരില്ല ആ അതാ ഒര് കണക്കിനതാ നല്ലത് ആ എന്റെ വലിയത് ഭയങ്കര ബേക്കറി നല്ലവോണം ബേക്കറി കയിക്കും
ഉം
അങ്ങനെ വാങ്ങി കൊടുക്കാതായീ ആ ഞാൻ വാങ്ങി കൊടുത്തിട്ടല്ല മൊത്തത്തിലിങ്ങനെ എന്താ പറയാ എവിടന്ന് തറവാട്ടിലൊക്കെ അധികോള് മാ സ്കൂളൊക്കെ വിട്ടാ തറവാട്ടിലെറങ്ങു ച്ച് അപ്രത്താണ് തറവാട് അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോ അവിടെന്ന് നല്ലോണ്ണം ചയൊക്കെ കുടിച്ചിട്ട അങ്ങ്ട്ട് വര്യാ അപ്പൊ നല്ലവണം ബേക്കറിയും കാര്യങ്ങളും നല്ലോണം കൈയിക്കും അതന്നെ മൂത്തചേ നല്ലോണം ബേക്കറിയും ഒക്കെ വാങ്ങി വെക്കും കുട്ടികള് വരുമ്പോത്തിന്
ആ ശരി
അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് ബാഗ് ഒന്നാമത് ഇതിങ്ങനെ കഴിച്ചിട്ട് ഓൾക്ക് ഇങ്ങനെ നാവിന് ഇങ്ങനെ ഒരു പുണ്ണ് പോലെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് അമിതായിട്ട് കഴിക്കുമ്പോ അങ്ങനെയാണല്ലോ ഭക്ഷണത്തോട് വല്ലാതെ താല്പര്യം ഉണ്ടാവൂല്ലാ
ആഹ് ആഹ്
ഉം പറഞ്ഞാല് ഓൽക്ക് പറഞ്ഞാല് മനസ്സിലാവണ പ്രായല്ലല്ലോ ഇപ്പത്
ആ അതെന്ന അത് അങ്ങനെ തന്നെ ഇപ്പ എനിക്ക് ഇതേപോലെ വയറിന് സുഖമില്ലാതായിട്ട് കൊറേ ബുദ്ധിമുട്ടി അപ്പൊ പിന്നെ അതിന് ശേഷം പേടിയാണ് എന്താവും എന്ന് അറിയില്ലല്ലോ അത് കാരണം പിന്നെ അതീന്ന് വിട്ടുനിന്ന്ക്ക്ണു
എല്ലാരും നോമ്പ് നോറ്റണ നോമ്പ് തുറക്കുമ്പോ എന്താ ഇണ്ടാക്കണ്
നോമ്പ് തുറക്കാനും ഇപ്പൊ വിചാരിച്ചിട്ടില്ല ഇക്കും എന്റെ മക്കൾക്കും ഉമ്മാക്കും മാത്രമേ ഉള്ളൂ നോമ്പ് പിന്നെ ഇപ്പ ഉണ്ട് പിന്നെ എളയച്ഛൻണ്ട് ഇളയച്ചിണ്ട് അവർക്കൊന്നും ഇല്ല
ആഹ് ആഹ് ശരി എല്ലാരും ഒരുമിച്ചാണോ
അതെ അതെ
അങ്ങനെ എന്തേലും ആയേണോ
ആ തറപ്പണി കഴിഞ്ഞിട്ടുണ്ട്
ആ അത് ശരി മൂന്ന് മക്കള് ഇളച്ചിക്ക് എത്ര മക്കളാ ഉള്ളത്
ആ ഒരാള് ആഹ് അപ്പൊ കല് കല്യാണം കഴിച്ചിട്ട് ഒരാളായിട്ടോള്ളോ ആഹ് ഒരു കൊല്ലം ആയിട്ടോള്ളൂ
ആ വീടിപ്പോ സാധനത്തിനൊക്കെ നല്ല വിലയാണല്ലേ
ആഹ് അതെ
നമ്മള് വിചാരിച്ച രീതിയിലൊന്നും എടുക്കാൻ നല്ല പ്രയാസമാണ് ഹസ്ബൻറിനെന്താ ഇവിടെ നാട്ടിൽ തന്നെയാണോ?
അല്ല അവരു ഗൾഫിലാണ്
ആഹ് ഗൾഫിലാ അങ്ങനൊക്കെ ആവുമ്പള് പിന്നെ വീടുപണി നടക്കൊള്ളു
ആഹ്
നാട്ട് നിന്നോണ്ടൊന്നു ഒന്നും ആവൂല. നമ്മള്പ്പോ ഇവടെ വീട് ഇപ്പൊ താൽക്കാലികായിട്ടൊരു വീട് വാങ്ങിയതാണ് ഒരോടിട്ട ചെറിയൊരു വീട് ചെറിയൊരു ഫേമിലിക്കൊക്കെ നിക്കാൻ പാകത്ത്ന്
ആഹ്
നമ്മക്ക് വേറെ സ്ഥ സ്ഥലണ്ട് അപ്പയ്ല് തറപ്പണി കഴിഞ്ഞിട്ടുള്ളു ഇഞ് വീടും കാര്യങ്ങളൊക്കെ ഇട്ക്ക- ക്കണം തറപ്പണിം വെൽറ്റ് വാർക്കലൊക്കെ ഇത് വാങ്ങ്ണേന്റെ മുന്നമ്മളയിലാണ് ഇടുക്കാന്ന് കരുതിയിട്ട് അങ്ങനെ ആക്കി വെച്ചതേനി പിന്നെ പെട്ടന്ന് തറവാട് പ പിന്നെ പൊളിക്കലും മുത്തച്ഛന്ന് പൊളിക്കലും കാര്യങ്ങളൊക്കെ തൊടങ്ങ്യേപ്പളേ പിന്നെ നമക്കൊരു വീട് നിക്കണംന്ന് തോന്നി അങ്ങനെ ഇടുത്തത ഇത്
ആഹ് ശെര് ഉം ഞാന് ഞങ്ങള് ഇപ്പോ ഒരു ഒന്നര വർഷയിപ്പോ ഉം തറ ഇട്ട്ട്ട്
ആഹ് ഏഹ് തന്നെ
പിന്നെ അവര് പോയി. പോയി കഴിഞ്ഞ് വന്നിട്ട് നോക്കാലോ വിചാ ച്ചിട്ട് അങ്ങനെ പിന്ന ഒക്കെ ഒന്ന് ശരിയായിട്ടൊന്നുല്ല അങ്ങനെ ബെൽറ്റ് വാർത്ത്ട്ടൊന്നുല്ല
പണി നല്ലതാവണം ഇന്നാലേ അമ്മള് വിചാരിച്ച രീതിയിലെക്കെ വീട് പണിയൊക്കെ തൊടങ്ങാൻ കഴിയൊള്ളു
ഉം ഇപ്പോ ഉണ്ടല്ലോ പലിശരഹിത വായ്പക്കൊക്കെ അങ്ങനെ ആഹ് വീട് പണി ഇടുത്ത് കൊടുക്ക്ണോ
ആഹ് അയിന്റെ പറ്റി എന്താ റ്യാേളി പഞ്ചായത്തിന്റെ രീതി അങ്ങനെക്കെ ഇണ്ടല്ലോ അങ്ങളാ ഏരിയയിൽ അങ്ങനെയൊന്നുല്ലേ പഞ്ചായത്തിന്റെ കീ ആഹ് പഞ്ചായത്തിന്റെ അതില് നമളെ എ എഴുതി കൊടുത്താല് വീട് അമക്ക് ഇടുക്കാന് ഒരു നാല് ലക്ഷം രൂപ അങ്ങനെ എങ്ങാനൊക്കെ കിട്ടുന്നൊക്കെ അനക്കൊരു വിവരം കിട്ടി അതേപലെ ഞങ്ങളിങ്ങനെ നോക്കാന്നൊക്കെ കെരുതി പക്ഷേ എങ്കിലും ഇങ്ങനെ കിട്ടോന്ന് അറിയൂല
ആഹ് അത്ണ്ട് പക്ഷെ അതിന് നീലക്കാർഡ് പറ്റില്ല. കാഡൊക്കെ വ്യത്യാസുണ്ട്
കാാർഡ് ബി പി എൽ ആവണ്ടായിരല്ലേ
ആ ആ അങ്ങനെ വ
ആ അപ്പ നമ്മൾങ്ങനെ നോക്കി ക്കാന്നൊക്ക കരുതണ്ട് അപ്പൊ അത്യാവശ്യം സ്ലുണ്ടെങ്കിൽ കിട്ടൂല എന്നൊക്കെ അങ്ങനെ കൂട്ട പറഞ്ഞീക്ഷ അങ്ങനത്തെ പ്രശ്നം അല്ലാന്ന് വേറെ കൂട്ടര് പറയണുണ്ട് അപ്പ എന്താ അതിന്റെ സത്യാവസ്ഥ എന്ന് അറിയണെങ്കില്
ആ
പഞ്ചായത്തിൽ ഒന്ന് അന്വേഷിച്ച് നോക്കണം ഞാൻ ഇപ്പ നേര ഇപ്പ കാർഡ് ഉണ്ടാക്കിട്ടുള്ളൂ
ആ ആ ആ അവര് ആ അവര് പറയുന്നത് അനുസരിച്ചിട്ടുള്ള
ആ ആ അത്രേ പറ്റുള്ളൂ ആ ഓല് പറഞ്ഞ രീതിലെ എടുക്കാൻ പറ്റുള്ളൂ പിന്നെ ഇപ്പ നമ്മുക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പള് വിൽക്കാനോ അങ്ങനെ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ ഓല് സമ്മതം വേണം ഓല് രീതിയിലാണ് ആ വീട് ഓല് ഒരിതിക്കാണ് ആ വീട് പോവാനൊക്കെ കേൾക്കുമ്പോൾ അത് വലിയ താല്പ ര്യം ഇല്ലാതായി
ആ ശരി പിന്നെന്താ
പറ്റി എന്താണ് അവസ്ഥ എന്നറിയാനേ അപ്പൊ ഇതൊക്കെ കേട്ടപ്പോ പറഞ്ഞെന്ന് പിന്നെ അതിന്മേൽ തിരിയണ്ടല്ലോ കിട്ടുന്നതിന് അനുസരിച്ച് എടുക്കാന്നൊക്കെ പറഞ്ഞാണ്ട്
ആ അവര് പിന്നെ ആധാരം എടുത്ത് വക്കുന്നു അങ്ങനെ എന്തൊക്കെയോ
ആ അങ്ങനെ പറഞ്ഞ കേട്ടു അങ്ങനെയൊക്കെ പറഞ്ഞ കേട്ടു കൊറേ വീടുകൾ എന്നാല് പഞ്ചായത്തിന്റെ രീതിയിയില് കൊറേ വീടുകള് ആയിട്ടുണ്ട് കേട്ടോ ആ ഇനിയിപ്പോ ഓരൊക്കെ ഒന്ന് കണ്ടി ട്ട് നമ്മള് ചോദിച്ചു നോക്കണുണ്ട് എന്താണ് ഇതിന്റെ അവസ്ഥ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ
ആ
ഞാനിങ്ങനെ എപ്പളും കരുതും അങ്ങനെ ഒരു ഇത് ഇണ്ടെങ്കില് ഒന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കണം ആൾക്കാരോട് എന്താണ് ഇത് ഉള്ളതാണോ സത്യമാണോ സത്യ മല്ലേ എന്നുള്ളതൊക്കെ നമുക്ക് നേരിൽ കണ്ടിട്ടല്ലേ അതിന്റെ പറ്റിയൊക്കെ അറിയൂള്ളൂ
ആ അതേ അതേ ഞാനിപ്പോ ഇങ്ങനെ ഇപ്പോ എല്ലാ ഫോണിന്റെ കാണാറുണ്ട് ഇങ്ങനെ നമ്മൾ പലിശ്ശ ഇതൊക്കെ ഇങ്ങനെ പ എടുത്ത് കൊടുക്കുക വീട് വെച്ച് കൊടുക്കുക
ആ ആ ആ പൈസ അടക്കുക ആ ആ ആ പിന്നെ വായ്പ പിന്നെ ഈ ലോണ് അപ്പോ ലോണ് എടുത്തിട്ട് എടുക്കാന്നൊക്കെ എന്റെ ഹുസ്ബൻഡ് ഇങ്ങനെ പറയുമ്പോ ഞാൻ പറയും ലോൺ എടുത്തിട്ട് വീട് എടുക്കണ്ട നമുക്ക് പുതുതായത് കൊണ്ട് വല്ല്യ താല്പര്യമില്ല പിന്നെ അതുവല്ല ലോൺ എടു ത്താലൊന്നും അടച്ച് തീർക്കൂല എന്റെ ഹുസ്ബൻഡിന്റെ ഒരു കാഴചപ്പാടെന്ന് വെ ചിലവ് പെട്ടെന്ന് അങ്ങനൊരു വലിയൊരു ഒരു ഇതാണ് എന്നുള്ളൊരു വലിയൊരു സംഭവം അപ്പോ ആണ് എന്നൊള്ളൊരു ഇത് അതിന് തോന്നൂല അപ്പൊ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ അല്ലെങ്കിൽ ഇങ്ങനെ മാസം മാസം അട ക്ലിയറായിട്ട് അട ക്കണ പോലെ ആകുമ്പോ ഓക്കെയാ നമുക്ക് ചെയ്യാം പക്ഷെങ്കില് അതങ്ങനെ അടക്കണൊരു ക്യാരക്ടറല്ല അപ്പൊ എനിക്ക് ഇനിയൊരു പേടിയാണ് ലോൺ എടുക്കണ്ട അല്ലാതെന്താ കയ്യില് കിട്ടണെ അതിനുരിച്ച് നമുക്ക് വീട് പണി തൊടങ്ങാന്ന് പറഞ്ഞേക്കാം
ഉം ഇത് ലോണല്ല ഇതിപ്പോ ഒരു കമ്പനിയാണ് അവര് വീട് വെച്ച് വീട് വെച്ച് തരും എല്ലാ പണിയും ചെയ്തു
ആ എന്നിട്ട് നമ്മള് ഓർക്ക് ഇങ്ങനെ പണം ഇങ്ങനെ അടിച്ച് കൊടുക്കുക ആക്കം പോലെ
ആ അതെ അതെ അറുപത് മാസം കൊണ്ട്
ആ ആ അങ്ങനെയൊക്കെ ഉണ്ടങ്കിൽ സുഖം ആണല്ലേ അതെങ്ങനെയാ കേ കേട്ടത് എവിടന്നാ കേട്ടത് അത്
അത് ഞാനിങ്ങനെ മീഡിയയിലൊക്കെ ഇങ്ങനെ കാണാറുണ്ട്
ആ അത് ശെരി അതില് നമ്പറോ കാര്യങ്ങളോക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വിളി ച്ച് നോക്കിയാൽ മതി ആ എന്നാ പിന്നെ എന്താ ആ എ ന്താ അവസ്ഥാന്നുള്ളത് നമുക്ക് അറിയണെങ്കിലേ ഞമ്മൾ തന്നെ ഇറങ്ങേണ്ടി വരും കാര്യങ്ങൾക്കൊക്കെ
ഉം അതാണ്
ഇപ്പോ ഈ ഈ റേഷൻ കാർഡിൻ്റെ കാര്യം അതേപോലെ തന്നെ കുറേ പ്രാവശ്യം ഇറങ്ങി നടന്ന് ബി പി എൽ ആയി കിട്ടിയത് യാലും ഇപ്പം ഒരു രണ്ടു മാസത്തോളം അതിന്റെ പിറകിൽ തന്നെ ഞമ്മൾ അക്ഷയലായി ട്ടും പഞ്ചായത്തായിട്ടും ഇതന്നെ ഒരു പണി തന്നെയാ ഇതിങ്ങനെ നമ്മള് പണികളൊക്കെ ഞാൻ വേഗം ഒന്നാമ അത് ഒരു പണിക്ക് പോകുമ്പോൾ ഓർക്ക് അതിന് നേരല്ല അതിൻ്റെ കാര്യങ്ങൾ നോക്കല്ലോരു നേരല്ല അപ്പൊ പിന്നെ ഒരു പണിക്ക് പോകും ഞ ഞാൻ രാവിലെ ഇതേപോലെ തന്നെേ വേഗം പണിയിച്ചച്ച് മക്കള് പോണ ആ നേര ആവുമ്പോത്ത്ന് വേഗം പണിയിച്പ്പി ച്ച് പിന്നെ ഞാന അവിടെ പോകും ആ അപ്പൊ അന്ന് പോകുമ്പോറെ സൈറ്റ് ലോഡാണ് ന്ന് നടക്കൂല നാളാക്കാന്ന് പറയും അതേപോലെ വീണ്ടും അതേപോലെ രണ്ടു മാസത്തോളം അതിന്റെ പിറക നടന്നു
ആഹ
അപ്പൊ വേഗം കൊറച്ച ടൈം ആയാലും ബി പി എൽ ആയി കിട്ടി റെഡി ആയി കിട്ടി
ആ അതുകൊണ്ട് തന്നെ കൊറയാ പിന്നെ ആനുകൂല്യങ്ങളൊക്കെ ഒക്ക ഉണ്ടാവും അതാവോണ്ട്
അ അരി അരിയും കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്തനിന്ന് വാങ്ങണം പൈസ കൊടുത്താണ്ട് അപ്പൊ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്
നമുക്കിപ്പ എല്ലാ ഈ വീട്ന്ന് വെച്ചാൽ അത് കട്ടപ്പരയാണ് പിന്നെ നമ്മളെ കാർഡൊക്കെ ബി പി എല്ല ആണ് അങ്ങനെ മ്പമ്മക്ക് ഒന്നൂടി അതിന്റെ ഒരു ഇത് ല്ലോ ബി പി എല്ല് ആവാൻ നമുക്ക് ചാൻസ് കൂടുതലായിരുന്നു
ആ അതെ
അത് പിന്നെ ഇത് ബി പി എല്ല് ആയി കിട്ടിയപ്പോ ഒരു സമാധാനം നമുക്ക് പുറത്തുനിന്ന് കരിഞ്ചന്ത അങ്ങനെയാണല്ലോ അത് വാങ്ങണ്ടാന്നൊക്കെ പറയുംന്റെ ഇപ്പം ഇമ്മീമം എപ്പോഴും പറയും അത് വേഗം റെഡിയാക്കി കാളന്ന പിന്നെ ഇങ്ങനെറ പത്തന്ന് അരി വാങ്ങാൻ നിക്കണ്ടല്ലോ ആവശ്യമുള്ള സാധനങ്ങളൾ അവിടുന്ന് കിട്ടുല്ലോ എന്നൊക്കെ പറയായും
ആഹ ശരി കാരം
ആഹ് അതെ നല്ലാ കാര്യ പിന്നെ പറഞ്ഞാല് കുറുവാരിയൊന്നും ഇവിടെ പറ്റൂല ആഹ അന്ത പറയാ വേവ് വേവ് കുറഞ്ഞ അരിയാണ് പൊതുവേ നമ്മുക്കൊക്കെ പോവുള്ളൂ
ഉ ആഹ
അപ്പൊ അങ്ങനത്തെ അര്യൊക്കെ കിട്ടണംന്നുണ്ടെങ്കില് ആ
അപ്പൊ ചെറിയ മോക്ക് ആധാർ ഇല്ല ഇനി അപ്പോ ഓളത് വേഗം പോയി ആധാർ റേഷൻ കാർഡ് നടക്കണ ഇടയിൽ തന്നെ അവള് ആധാറ അപ്പൊ ഓളീം അതിൽ ചേർത്തി അപ്പൊ നാലാളായി ഞമ്മ ഞാനന്റെ ഹസ്ബന്റും ഇന്റ രണ്ട് മക്കളും അപ്പൊ ആ നാലാൾക്കല്ലാരി കിട്ടുവല്ലോ അത് നോക്കണ്ടല്ലോ ഒരു മാസം പിന്നെ പൊതുവേ അരി നമുക്ക് തോന വേണ്ട പിന്നെ പൊതുവേ പണ്ടത്തന്ന് മാതിരി തോന ഭക്ഷണം കഴിക്ക ചായ പരിപാടി ഒന്നും ല്ലോ ആവശ്യത്തിന് നമ്മൾ ഉണ്ടാക്ക നമ്മളിപ്പോ ഒരു രണ്ട് ഇതില ണ്ട് കപ്പൊക്കെ അരി എടുത്താൽ തന്നെ നമുക്ക് അതന്നേ രാത്രിക്കും ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ അതനെ നമുക്ക് രാത്രിക്കക്കും ഉണ്ടാവും
ആഹ
ആ ഒരവസ്ഥയാണ്
ഉം ഭക്ഷണൊന്നും അല്ലാത്തെ ചെലവില്ല പൊറത്തന്നൊക്കെ കഴിക്കയാണെങ്കിൽ എല്ലാർക്കും നല്ലതായി
ആഹ നല്ലതാക്കാരം മത്തന്ന് നമ്മൾ ഉണ്ടാക്കണ ഭക്ഷണ ആകുമ്പോ നമുക്ക് പൊതുവേ വല്ലാതെ പോളിംഗ ഉണ്ടാവലോ പോവവാന് പക്ഷെ തറവാട് നിക്കണ ടൈമിലൊക്കെ നല്ലോണം ഭക്ഷണം വേണ്ടീനിട്ടോ നല്ലോണം കഴിച്ചീനീ ഇപ്പൊ ഒറ്റക്ക ആയോഗ്യപ്പൊ ഒന്നും വേണ്ട തിന്ന എല്ലാരോടെടയും കൂടി ഒക്കെ കഴിക്കുമ്പോ വേറെ വൈബാണല്ലോ ഇപ്പ എന്തെങ്കിലും ആഹ ആ